ഹലോ
ആടീ
ഓർമ്മണ്ടാ
ഓർമ്മക്കണ്ട ടീ വയ്യ
ഏ ഭർത്താവ് എവിടെ നിന്റെ
അങ്ങേര് അവിടെ ഇരിക്കണണ്ട്
പേര മക്കളോ
പേര മക്കള് രണ്ടാളോവിടെ ഇണ്ട്.
എല്ലാർക്കും സുഖം തന്നെ.
ആഹ് എല്ലാർക്കും സുഖം തന്നെ.
ആ എല്ലാർക്കും സുഖം തന്നെ ഇപ്പം മോന് യു എസ് എ പോവാ നോക്കാണ്.
ആ ഇന്റെ രണ്ട് മക്കള് നാല് കുട്ടികള്ണ്ട് പേര കുട്ടികളേ. അയില് രണ്ടാള് ആള് കാനഡയിലുആ.
ആണ് ആണോ അവർ? ഇക്കക്കവ്ടെ സുഖന് തന്നെ. ആഹ് ന്നെ ഓാ... ഒരു മിനറ്റെടി വ്‌ടെന്തോ.
എ ഒ എടീ കേക്കണില്ലേ? എൻ്റെ ഫോണിന് എന്തോ പ്രശ്നൊണ്ട് താ. ആഹ താഴുള്ള മോളേ ഉം
ആ
അതെ അത് റേയ്ഞ്ച് ഇല്ലാണ്ടല്ലടീ. ൻ്റെ മൂത്ത മോൻ്റെ മോളേ
ആഹ ആഹ പറയൂ.
മോളേ ചെറുതാണെ ചെറിയ കുട്ടിയാണ് അപ്പൊ രണ്ടര വയസായി ട്ടൊള്ളൂ അപ്പാ അവള് ഫോണെടുത്തിട്ട് എന്തോ തിരുത്തിച്ചേണ്.
ആഹ് പിള്ളാരല്ലേ പോണില്ലാലും എല്ലാത്തിലും കളിക്കും.
ആഹ ഇക്ക അതാവിടെ ഇരിക്കണണ്ട്.
മക്കളല്ലേക്ക് മക്കളല്ലേക്കു തി കാണിക്കണ്ട പ്രായല്ലേ എല്ലാം കാണിക്കും നമ്മളെത്ര കാണിച്ചിരിക്കണ്.
അതൊക്കെ ഒരു കാലം.
നീ ഓർക്കുന്നുണ്ടോ നമ്മടെ കോളേജിൽ നമ്മള്ളൊപ്പം പഠിച്ചതൊക്കെ?
റൂമിലല്ലടീ നടക്കാനൊന്നും വയ്യടീ മേലും കൈയൊക്കെ വേദന് അധികോ നേരം ദിക്കറും സ്വലാത്തും ചൊല്ലി കെടുക്കാ ദിക്കറും സ്വലാ ജ റില പിന്നെ മൂത്ത മോൻ്റെ ഭാര്യ നോക്കൂട്ട ഇന്നെ നല്ലോം. ആ ആ മോള് ഫുള്ള് എല്ലാം വെച്ച് വെളമ്പി ഇണ്ടാക്കണതും അടക്കളേക്കൊന്നും പോവണ്ടാ അവളന്നെ കൊടുന്നു തരും ഫുഡ് റൂമിലേ ൻക്കും പ്പാക്കുള്ളതും. അപ്പൊ പിന്നെ വേറെ അടക്കളേക്കൊന്നും പോണ്ട ആവശ്യം വര്ന്നില്ല.
ആഹ നിന്റെ നടുവേദനായക്കെ എ
തൈലം തേച്ചിട്ട് കൊഴ കോഴമ്പിട്ടരാം പറഞ്ഞിട്ടുണ്ട്ക്കാനോട്.
ഭർത്താവെക്ക്യ ഭർത്താവിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ?
പ്രായയേന്റെ ഒരിത്തിരിണ്ട് എന്നാലും ഇന്റെ പോലെ വേദന ഒന്നുല്ല പണ്ടെന്തെങ്ങനെ നടന്നിനെ ആളായിരുന്ന് പന്നെ ജമ്മിനൊക്കെ പോയിട്ട് നമ്മുക്ക് പിന്നെ അങ്ങനൊന്നും പോവാൻ പറ്റുല്ലല്ലോ. ആ ഇക്ക പിന്നെ പണ്ട് ജിം ആഹ് ഇക്കാക്ക് കൊഴപ്പൊന്നുല്ലേ. ഇക്ക നടക്കൊക്കെ ചെയ്യും ഇക്കാക്ക് ന്നെ പോലെ നടുവേദനൊന്നുല്ല. അ പശെ ഇനിക്കാണ്. ഇക്കാക്ക് കയ്യിനൊന്നും കൊഴപ്പല്ല്യ ൻക്ക് കൈയ്യേ എടത്തെ കയ്യിന്റെ കൈപ്പിലാവ് പിടിക്കാ തൊ ട്ടാക പറ്റണില്ല.
നീ ഡോക്ടറിനൊക്കെ കാണണം
ഡോക്ടറിനെ കാണിച്ച അപ്പൊ ഇക്ക പറഞ്ഞേ ഒരു ആയുർവേദ ഒരു ഡോക്ടർണ്ട് അവിടെ പോയി കാണിക്കാന്ന് പറഞ്ഞപ്പ അവിടുന്ന്
ഉ
കുറച്ച് തൈലവും കുഴമ്പും ഒക്കെ തരും ഒക്കെ അധിക കാലൊന്നുണ്ടാവില്ലടി
നീ അങ്ങനെ പറയല്ലേ നമുക്ക് ഇനി പേരമക്കളുടെ വളർച്ച എല്ലാം കാണണ്ട അല്ലേ നമ്മൾ ഇത്രയും ജീവിച്ചില്ലേ ഇനി പേരെ മക്കളുടെ പേരമക്കള് കൊറച്ച് നിലയിലൊക്കെ ആവട്ടെ എന്നിട്ട് നമ്മൾത്
ആഹ മൂത്ത മോന്റെ കൊഴപ്പമില്ല രണ്ട് മക്കൾ മക്കളും കൊഴപ്പൊന്നുംല്ല ചെറിയ മക്കളതാ
ആഹ അവര് വലുതാവട്ടെ അവരുടെ പടുപ്പൊക്കെ വന്നിട്ട് മെല്ലെ കണ്ണടക്കാ അല്ലെ അവര് ഒരു സന്തോഷത്തോടെ ഇുന്നിട്ട് നമുക്ക്
എന്റെ മോള മൂത്ത മോന്റെ മോള കല്യാണം ഒന്നുംകഴിഞ്ഞിട്ട് മരിച്ചാ മതിയായിരുന്നു
കല്യാണത്തിന് എന്നെയൊക്കെ വിളിക്കുവോ
ആടി ഞാൻ വിളിക്കണ്ട എന്റെ അഡ്രസ്സ് എന്റ ഒരു ഡയറിയിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ടാരുന്നു നീ എന്റെ മോളോട് ഒരു സാധനം ഇല്ലടി ഒരു മെസ്സേജയക്കണ ഒരു സാധനല്ലേ അതില് അയച്ച് തരാൻ പറയ്
ആഹ
എന്റെ മോളില് ആഹ ഒരു പച്ച കളറിലൊരു സാധനം ആഹ് വാട്സപ്പിലെ അാ അതിക്ക് അന്റെ മോളോഡിന്റെ അന്റെ നമ്പറോ അഡ്രസ്സോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ ഞാൻ വിളിക്കണ്ട് കല്യാണൊക്കെ ഏകദേശം ശരിയായി ട്ട
ആഹ
അവള അവിടെ കാനഡയിൽ അവിട്ന്നു തന്നെ ഒരു മലയാളി ഫാമിലിയിലെ കണ്ടത്തി ഇഷ്ടായിട്ട് അങ്ങനെ
ആഹ നല്ലതാണെങ്കി അത് നടക്കട്ടെണ്ട്
ആ അവര് എനിക്കിപ്പോ ഈ വയസ്സാ കാലത്തൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ അവര് അതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് ഫോണില് ഫോട്ടോ കാണിച്ച് തന്ന്
ഓ ഫോട്ടോകണ്ടപ്പോ എനിക്ക് തോന്നി നല്ല വീട്ടുകാരാണന്ന്
നല്ല നല്ല കുടുംബ ഇചേയും പറഞ്ഞ് കൊഴപ്പമൊന്നുമില്ല എനിക്കാ ബുദ്ധിമുട്ടുള്ളത് ഇക്കാക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കൊഴപ്പമില്ലല്ലോ ഇന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഇക്ക തന്നെയാണ് ഭക്ഷണം മോള് ഉണ്ടാക്കി തരും മ മരുമോളെ
ആ ഇക്കൊ ഉള്ളത് കൊണ്ട് നിനക്ക് ഒരു കൈത്താങ് തന്നെയാണല്ലേ
ആഹ അന്റെ ചേട്ടനാ
എന്റെ ചേട്ടൻ ആ ഇപ്പോ മകന്റെ കമ്പനിയില് വെറുതെ പോയിരിക്കുക
വീട്ടിലിരുന്നാലും ബോറടിയ അവിടെ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഇപ്പോഴത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്ത് ഞങ്ങളൊരു കഫേ തുടങ്ങിട്ടുണ്ടായിരുന്നേ അപ്പ അത് ഇപ്പൊ മോന നടത്തി കൊണ്ട് പോണത് അപ്പൊ ഇക്ക അതുപോലെ അവിടെ പറഞ്ഞ ഇപ്പ പാണി ഒന്നും എടുക്കണ്ട ആ ഇരുന്നാ മതി മുതലാളിയാട്ട് മോൻ ഈ കഫയും മോൻക്ക് വേറെ ജോലിണ്ട് അപ്പ കഫയും ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അവിടുത്തെ മുതലാളിയായിട്ട് വേറെ കാശ്കാരിൽ നമ്മള് വേറെ ചെക്കനെ വച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലൽന്നുള്ള ഒരു ചെക്കന വെച്ചിട്ട് അവിടെ മുതലാളിയായിട്ട് ഇപ്പ വന്നിരിക്കന്ന് പറഞ്ഞിട്ട്- ഏഹ് മൂപ്പരാള് പോവും.
അതെതന്നെ ഇവിടെ ചേട്ടനും
ആഹ് ആഹ് അല്ല
കൊറ പോപ്പിൻസ് കൊറെ പോത്തിന്റെ ബിസിനസ്സ ഒക്കെ മകനെ ഇപ്പോഴും കൊണ്ടു പോകുന്നുണ്ട്
പൊത്തില്ല ബിസിനസിന് കോഴി ഫാം ഉണ്ടായതല്ലോ പണ്ടങ്ങൾക്ക് അവിടുന്ന് ഇനിക്ക് കോഴിനൊക്കെ തരാറുള്ള ഓർമ്മ-
ആഹ് ഓർമ്മുണ്ട് ഇപ്പൊ ഓർക്കുന്ന ഞങ്ങള് അതിപ്പോഴും ഉണ്ട് ഇപ്പോ- ാണ് നോക്കുന്നത്
ഞാനെടക്ക് ഇക്കാനോട് പറയേ അന്നെ പറ്റിയൊക്കെ
ഏ പറയാറുണ്ട്
വൈഗ ഉച്ച ആവുമ്പോ വരും പിന്ന- കാണാൻ പറ്റീട്ടേ അവിടെ കാഫന്ന് പറഞ്ഞ കഴഞ്ഞാല് ഇപ്പ കൊറച്ചായി ഇന്റെ കൂടെര്ന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിക്ക് മൂന്ന് നേരം തേയ്ക്കണം ഈ തൈലോ ഇപ്പൊ രാവിലൊക്കെ തേച്ചരും ഉച്ചക്കൊ ഒക്കെ തേച്ചരും വൈന്നേര ഇക്ക പറയും ഇക്ക ഇള്ള കാരണപ്പം ഇപ്പ ഇനി വേറെ ആരെക്കൊണ്ടും തേപ്പിക്കണ്ടാ ഞാൻ തന്നെ തേച്ചോടൊന്നും പറും അല്ലടി എനക്ക് പെടലിക്ക് എന്തോ വേദന ഉണ്ടായിരുന്നു നല്ലോ ഉളിക്കീട്ട്
ആഹ അത്ണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ചെറിയ മോന് ഇപ്പ ആയുർവേദത്തില- പടിക്കുന്നതിനു, ആയുർവേദം പഠിക്കുന്നതിനു അപ്പൊ അവനെ കൊണ്ട് അതെ മുത് ഏറ്റോം താഴത്തെ മോന് അപ്പൊ താഴത്തിന്റെ മോന്റെ മോന്
ആഹ്
ബാക്കിയുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞേ അപ്പൊ ഇനി അമ്മ മാത്രമ മെഡിസിന് പഠിപ്പിക്കുകയാണ് അപ്പൊ അവൻ നോക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവനുള്ളത് ഒരു- ധൈര്യം തന്നെയല്ലേ നമ്മുടെ-
ആ നമ്മളെ കുടുംബത്തി അങ്ങനെ ഞാൻ പണ്ട്- നമ്മളൊക്കെ പഠിച്ച അങ്ങനത്തെ മെഡിക്കൽ കോഴ്സ് അല്ലേ ഞാൻ മക്കളോട് പറഞ്ഞേ നിങ്ങ അങ്ങനത്തെ ഒരു കോഴ്- എടുത്തോന്ന് പറഞ്ഞപ്പൊ പറഞ്ഞേ- ഞങ്ങക്ക് അതിനോട് താല്പര്യല്ല ഇപ്പൊ ഉമ്മ ഇണ്ടല്ലോ ഇതൊക്കെ പറയാനൊക്കെ ആയിട്ട് ഉമ്മ ഇണ്ടല്ലോ ഉമ്മാക്കറിയാലോ അത് മതിലേന്ന് പറയും എനിക്കിപ്പോ അവരുടെ മക്കള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാ ഞാനോ നോക്ക പക്ഷെ എനിക്കൊരു കാര്യം വന്നാ- ന്നാല് ഇനിക്കെന്നെ ഇന്നെ ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ ഇക്കയാ ചെയ്ത് തെരാ എല്ലാ കാര്യങ്ങളും ഇക്കയാ ചെയ്യാ കുളിക്കാനൊന്നും വയ്യടി കുളിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ അത് മോള് മൂത്ത മോള മൂത്ത മോൻറെ മോളെ ഭാര്യയ മരുമോള് അവള് ചെയ്ത് തരും രണ്ടാമത്തെ മോനും ഓഹ് രണ്ടാമത്തെ മോള് മോളെ ഭർത്താവൊക്കെ അവിടെ ദുബായിലാ ഏഹ് എന്താടി? ഹലോ നീ പാ
ഇപ്പഴത്തെ കാലഘട്ടത്തി അമ്മമാരെ ഇങ്ങനെ കൊണ്ടോ വസ ഇപ്പള- ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളൊക്കെ വയസ്സായവര്നെക്കെ വൃദ്ധസധ ഇത് ആക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ നമുക്കൊരു
ആ അത് നമ്മള് വളർത്തിയ രീതി അനുസരിച്ചി ട്ടെ നമ്മള് നമ്മളെ മക്കളെ നല്ല വളർത്തിയത്. അത് മാത്രല്ല നമ്മള് നമ്മടെ ഉപ്പാനെയുംഉമ്മാനെയൊന്നും ഇങ്ങനെ കൊണ്ടാക്കിട്ടില്ല. അപ്പൊ അത് നമ്മ ആ അത് പിന്നെ ഞാൻ പറയാൻ വരുകായിരുന്നു.
നിന്റെ ഭാഗ്യടി നിന്റെ മക്കള് നിന്നെ നോക്കുണ്ടല്ലോ? വയ്യാണ്ടായാ. എനിക്കു ഉണ്ടേ
എന്തോ ഭാഗ്യം പടച്ചോന്റെ കുതിർത്ത കൊണ്ട് നമ്മുക്ക് നല്ല മക്കളെ കിട്ടി.
അതെ എപ്പോഴും ഇതെ സന്തോഷം
താഴെയുള്ള മോന്റെ കല്യാണം കേട്ടില്ലല്ലോ അപ്പൊ നാല് മക്കളാ?
ആ നാല് മക്കളാടി.
ഈ പണ്ട് പറഞ്ഞതന്നെ രണ്ട് കുട്ടികളെ പ്രസവിക്കുള്ളതല്ലേ നാലെണ്ണായില്ലേ?
എന്താ എന്ത്.. ചേട്ടനെ നാലെണ്ണം വേണം പറഞ്ഞു. പിന്നെയും ഞാൻ പ്രഗ്നന്റ് ആയി അങ്ങനെ നാല് മക്കളായി. പിന്നെ ഒരു പെൺ കൊച്ചും. പിന്നൊ രു ആൺ കൊച്ചും.
ഞങ്ങള് നാല് മൂന്ന് മക്കളായിന്ന് വിചാരിച്ച പക്ഷേ രണ്ടില് ഒതുക്കി നിർത്തി കളഞ്ഞു പ്രസവം. പ്പ രണ്ടു പേരും കല്യാണം കഴിഞ്ഞ് കുഴപ്പ ഇപ്പല്ല ഇപ്പൊ ഇനി പേരക്കുട്ടിന്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ വിളിക്കേണ്ടത് ആ വാട്സ്ആപ്പില് ന നമ്പറൊന്നഅയച്ചു തരാൻ പറാ.
ആ ഞാൻ അയച്ചു തരാട്ടോ.
എന്റെ മോളോട് അനക്ക അറിയോ ഈ വാട്സാആപ്പ് ഒക്കെ ഉപയോഗിക്കോ?
ആ എനിക്ക് പറഞ്ഞു തരാനുള്ള
ആ മോളെ ആ ചെറുത് വിളിക്കണുണ്ട്.
ഈ ഇടക്ക് വിളിക്കടി നമുക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ വെറുതെ ക്കല്ലേ. നേരം കിട്ടുമ്പോ വിളിക്കാം. നമ്മുക്ക് എന്തേലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം.
ഓക്കേ.
ഞാൻ വിളിക്കണ്ട് കല്യാണം വിളിക്കാൻ എനിക്ക് പറ്റയാണെങ്കിൽ ഞാൻ വരാ അല്ലെങ്കിൽ ഞാന് ഇക്കാനെയും മോളെയും പറഞ്ഞയക്കാം കേട്ടോ. ശരിയടി. വിളിക്കാം. ശരിയെന്നാ.